എടെണ്
എന്താ വൈന്നാരായിലേ എന്ന് ഉറങ്ങി ണിച്ച് കുത്തിരിക്ക എന്താ പരിപാടി
എന്താടാ നോമ്പാണ് അതോണ്ട് ഭയങ്കര ക്ഷീണത്തിലിങ്ങനെ കിടക്ക കാരണം കുറചിസായിട്ട് ഫോൺ യൂസയ്തിട്ട്ന്നെ ഫോണിൽ തന്നെയായിരുന്നു അങ്ങട് ഗെയിമും കാര്യങ്ങളൊക്ക ആയിട്ട് അതുകൊണ്ട് തലവേനിക്ക് ചിരിക്കു സത്യം പറഞ്ഞ നോമ്പും കാര്യങ്ങളൊക്കെ ആവുണു എന്ത അന്റെ അവസ്ഥ
എന്താ അതെ ഗെയിം പറഞ്ഞപ്പോ ഞാനും ഇത് രാവിലരെ ഗെയിം കളിച്ചുതർക്കയ്നു പിന്നെപ്പൊ ഒന്നർങ്ങിയതാ ഇപ്പൊ ഗെയിം എന്ന് പറഞ്ഞപ്പോ ഇന്ന്പ്പോ ഒഴിവാക്കൻ പറ്റാത്ത രീതിൽ ഭയര രീതിൽ നമ്മുടെ ജീവിതം മാറി എന്ന്ള്ള മനസ്സിലാ ഇപ്പം നഞമ്മള് മാത്രല്ല ട്ടോ ഇപ്പന്റെ വീട്ടില് ഞാനും അതുപോലെ ഇന്റെ അനിയന്മാരും എല്ലാവരും ഗെയിം കളിക്കുന്നത് ഈന്റെ ഉപ്പ പോലും ചേലെപ്പം ഗെയിം കളിക്കില്ല അത്രത്തോളം ഗയ്മിന് പ അടിമപ്പെട്ട ഒരു ജീവിതമായി മാറിന്ന് തോന്നുന്നു നമ്മുടെ അത് പം ഞമ്മളന്നല്ല മലയാളികൾന്നല്ല എല്ലാ ആളുകളും ഗെയിമിനോട് ഭയങ്കര രീതിയില് സമയം ചെലവഴിക്കാന്നുള്ള രീതിയിലായി ഇപ്പോ രാത്രി അടക്കം ഗെയിമിനോട് കളിച്ചിട്ട് ഒറക്കം കളയുന്ന ഒരുപാട് കുട്ടികൾ നമ്മള് സുഹൃത്തുക്കൾ നമ്മളെ പല പല ആളുകള് നമ്മളെ ബന്ധത്തില്ണ്ട് അപ്പൊ ഇത്തരം രീതിയിലൊക്കെ ഒരു ഗെയിം ഉപയോഗം മാറി എന്നുള്ളത് ആലോചിക്കുമ്പ തന്നെ ഭയങ്കര സങ്കടാ കാരണം ഇപ്പോ ഒന്നാമത് മൊബൈല് ഭയങ്കര രീതിൽ നമുക്ക് സുലഭമായി ലഭിക്കാണ് നല്ല രീതിയിലുപയോഗിക്കാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാതെ ഇത്ര നേരം നല്ല നെറ്റുണ്ട് നല്ല രീതിയില് ബുദ്ധിമുട്ട് ക ഇല്ലാതെ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുടൊരു കുട്ടികളും മുതിർന്നവരും ഇത്തരം ഗെയിമിനോട് ഭയങ്കെ രീതിയിലുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കയാണ് പിന്നെ ഇപ്പോ നോക്കുവാണേ ജ് വരെ ഇന്നിപ്പോ വലിയ പൈസ കൊടുത്ത് ഗെയിം കളിക്കുന്ന ആൾക്കാരടക്കെണ്ട് നമുക്കറിയാല്ലേ ഇപ്പൊ ഒരുപാട് ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം ഒക്കെ പൈസ കൊടുത്തിട്ട് ഗെയിമുകൾ വാങ്ങുകയും ആ ഗെയിമ് കളിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിതാ അത് ഗെയിമിനോടുള്ള അവരോടൊരു ആഹ് അഭിധി ഭ്രമം എന്ന് പറയാ അതി ഭയങ്കര താല്പര്യം കൊണ്ടാണ് ഇത്തരം രീതിയിലൊക്കെ അവര് ഭയങ്കര മാറ്റം സംഭവിച്ചെന്നുള്ളതാണ് അത് ഒന്നാമത് ശരി ഇത് കളിക്കണോണ്ട് തന്നെ ഒരുപാട് രീതിയില് പ്രശ്നങ്ങളുണ്ട് ദാ സ് മാനസി മാനസികമായിട്ട് ഒരുപാട് പ്രശ്നണ്ട് ഇപ്പൊ നമ്മക്കന്നറയ നമ്മളെ നമ്മളിങ്ങനെ പാട് വാർത്തകള് കണ്ടു അപ്പോ ഈ പബ് ജി ഫ്രീ ചെറുപുള്ള ഗെയിമുകള് കളിച്ചിട്ട് ആഹ് കുട്ടികൾക്ക് പിന്നെ കൈയിന്റെ ചലനശക്തി അങ്ങനെ ആഹ് രീതിയിലേക്കായി മാറുന്ന അല്ലെങ്കി ഒന്നും അവർക്ക് മറ്റു കുടുംബക്കാരായിട്ട് സംസാരിക്കാനോ എത്ര സാമൂഹിക ബന്ധങ്ങളുടെ ഇട പെടാൻള്ള രീതിയിലൊന്നും അവർക്കൊരു താല്പര്യം കാര്യങ്ങളൊന്നും കിട്ടണില്ല അപ്പൊ ഇത്രത്തോളം വലിയ രീതിയില് ഗെയിം എന്നുള്ളതിന്ന് നമ്മള് നമ്മളെ സമുദായത്തിലും മ്മടെ മ മറ്റുള്ള സമുദായത്തിലും വലിയ രീതിയില് പ്രത്യാഘാതം ഇണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ നിങ്ങളോട് ചോയിക്കാ നിങ്ങള് നിങ്ങള് ഇത്തരം രീതിയിൽ ഏത് ഗെയിമുകളൊക്കെ കളിക്കുന്ന ആളാണ്
ഞാൻ സത്യം പറഞ്ഞ ഈ ജി പറഞ്ഞ പോലെ തന്നെ പബ്ജി കളിക്കാറുണ്ട് പെസ്സ് കളിക്കാറുണ്ട് പക്ഷെ ഞാൻ അഡിക്ഷനാണെന്ന് ചോയിച്ചില്ലെ അധികം അഡിക്ഷൻ ആയിരുന്നു ഒരു കാലത്ത് ക മീൻസ് ഒരു കൊറോണ കാലഘട്ടത്തില് ഞാന് അത് കായിട്ട് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോന്നൊക്കെ പറയ്മ്പോ എപ്പപ്പഴും ഫ്രീ ആകുമ്പോ ഗെയിം കളിക്കും അല്ലാതെ അധികം പ്പൊ കളിക്കാറില്ല കാരണം എനിക്ക് ഈ ഗെയിമിംഗ് ഗെയിമിംഗ് കൊണ്ട് കൊറേ കൊറേ കൊറേ പ്രശ്നങ്ങള് ഇണ്ടായിട്ട്ണ്ട് കാരണം എന്റെ ലൈഫില് കാരണം എന്റെ ഞാനെന്റെ വീട്ടുകാരടെ എടെ ഞാൻ ടൈം സ്പെൻറ് ചെയ്യാതെ കൊറെ ഗെയിമ് കളിച്ച് നടന്നിട്ടുണ്ട് കൊറെ എന്തൊരുവശ്യന്ന് പ റഞ്ഞാ ഞാ പ്പൊരു കൊല്ലവർ ക്കിന് പോയിട്ട് തിരിച്ചുവരുവാണെങ്കിൽ ഞാൻ ഗെമിലായിരിക്കും ഗെയിമ് കളിച്ചങ്ങനെ ഇരിക്കുവായിരിക്കും ആഹ് കാരണം കൊണ്ട്ന്നെ ആഹ് ഫ്രണ്ട്സിന്റെ അടുത്ത് അധികം പോവാറില്ല വീട്ടി തന്നെ അടങ്ങിയിരിക്കും വീട്ട്കാര് വല്ല ആവശ്യത്തിനു വിളിച്ചലും അതും ഞാൻ മൈന്റാക്കാറില്ല കാരണം ഈ ഗെയിമ് ഗെയിമ് ഗെയിമ് അതിന്റെ ഒരു മൈൻഡായതുകൊണ്ട് ഞാൻ അയിലന്നെക്കെ മെയിൻസ് അധികം ടൈമ് സ് പെൻഡ് ചെയ്യാറാരുമേ അധികയിട്ടൊണ്ട് ടൈമ് പിന്നീട് തന്നെ അറിയുമ്പോ മെയിനായിട്ട് ഞാന് എൻ്റെ പണ്ടുള്ള കാലഘട്ടത്തിങ്ങള് മീൻസ് എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ നമ്മളി ഫോണ് ഈ ഫോണൊക്കെ വരും മുന്നെ പ മ്മള് ഞാങ്ങനെ എന്റെ പണ്ട് എന്റെ കസിൻസിന്റെ കൂടെ ഗെയിമ് കളിച്ചിട്ടുണ്ട് എന്ത് ചോയിച്ചാ നമ്മള് കമ്പ്യൂട്ടറില് കാരണം എന്റെ കസ് എന്റെ കസിന് പ റഞ്ഞാ കൊറച്ചൊക്കെ ആഹ് ഇപ്പ കാലത്തിലൊരു പ്രഭു ആദ്യായിട്ട് വെക്കൂലെ കമ്പ്യൂട്ടർ വാങ്ങിച്ചൊരു വ്യക്തിയാണ് ഞങ്ങളെ അവടുത്തക്കെ ഞങ്ങളെ നാട്ട്ത്തെ അപ്പോ ഞാൻ അവന്റെ വീട്ടിലൊക്കെ പോയിട്ട് ഞങ്ങളും എല്ലാരും കസിൻസോക്കെ കൂടിയിരുന്നിട്ട് ഗെയിമ് കളിക്കാറുണ്ട് ആദ്യം ഒരാൾ കളിക്ക ആദ്യം മെയിൻ മെയിനായിട്ടുള്ള കളി എതാന്നു വെച്ചാ മ്മളെ വൈസിറ്റി അതേപോലെ കാർ റേസിങ് ഒക്കെണ്ട് ഞാൻ മെയിനായിട്ട് കളിച്ചിന്നൊക്കെ കാർ റേസിങ് വൈസിറ്റിയാരുന്നു വൈസിറ്റി കളിക്കുമ്പോന്ന് വെച്ചാ അതൊരു പത്ത് മിൻറ്റ് ഒരാള് കളിക്കും കാരണം നമുക്കൊരു അതൊരു രസകരമായ ഒരു ടൈമായിരുന്നു കാരണം എല്ലാരും മാരൂടെ കൂടി ഒരു ഒറ്റ കമ്പ്യൂട്ടർ എല്ലാരും ആദ്യം ഒരാൾ കളിക്കണ നോക്കിയിരിക്കും അതു കഴിഞ്ഞിട്ട് പ തിറ്റേട്ടിവൻ മാറിയിരുന്നിട്ട് അടുത്താളിരുന്നു കളിക്കും ഞാനൊക്കെയായിരുന്നു അയിന്റെ മെയിൻ വ്യക്തിയാരുന്നു പക്ഷെ അ തിനു മുന്നോ എന്ന് പറയുമ്പോ ഞങ്ങള് ഈ കു നമ്മളീ ഫോ ഈ കമ്പ്യൂട്ടറ് കഴി കളിക്കണ ടീമിനെ തന്നെ നമ്മള് ഗെയിമ് റഞ്ഞ നമ്മള് കൈണ്ട് കളിച്ചിരുന്ന ഗെയിമിങ്ങ്സെരുന്നു കാരണം നമ്മളീ കോട്ടി കൊണ്ടില്ലെ ഗോളി കൊണ്ടില്ലെ കളി അതുപോലെ തന്നെ മ്മളെ കാഡ്സ് നമ്മളീ ക്രിക്കറ്റ് കാഡ്സ് അല്ലെ ഈ ഗുസ്തിയുടെ കാഡ്സ് കാരണം ഫ്രണ്ട് ഏജിൽ മ്മള് ക്രിക്കറ്റും ബാക്ക് സൈഡിൽ ഗുസ്തിയും ആ കാർഡിന്റെ പറ്റി ആ കാർഡിന്റെ പറ്റിയിരിക്കണ ഗെയിം കളിക്കാറ്ണ്ട് പിന്നെ അതേമാരി വെറെ മെയിനായിട്ടിള്ള കളി നമ്മളെ സാറ്റ് കളി ഒളിച്ച് കളില്ലെ കളിയൊക്കെ മെയിനായിട്ട് നമ്മള് കളിച്ചിരുന്നേ കാരണം നമ്മള് പണ്ട്ല്ല ടൈമിലൊക്കെ എനിക്കറിയുമ്പൊ ഗെയിംസ് അറിമ്പൊ നമ്മള് ഫോണിലെ ക്കാട്ട്ലും കൂടിഞാന് ഗെയിംമ്സ് കളിച്ചീന്ന ഞങ്ങള് നമ്മള് ഈ പ്രാക്ടിക്കലായിട്ട്ള്ള ഗെയിംസൊക്കെർന്നു കാരണം ഈ സാറ്റളി ആയ്കോട്ടെ നല്ല സന്തോഷം നമ്മള വീട്ടാര് ഒത്തായിട്ട്ള്ള പഷെ നമ്മളെ ഫ്രണ്ട് നമ്മളെ ഫാമിലി ഒത്തായിക്കോട്ടെ അങ്ങനെ അയ് നല്ലൊരു ഹാപ്പിനസ്സില് മെയിനാ ആയിട്ട് കളിച്ചിട്ട്ണ്ടായിരുന്നു കാരണം ഈ കാല്ത്തെ ആരും ആഹ് കളി അധികം കളിച്ച് കളിക്ക്ണ ഒരു കാലഘട്ട അല്ല എന്താ ഇജ് എ പണ്ട്ള്ള കാലഘട്ടത്തിലൊക്കെ ഇങ്ങൻത്തെകളി ഗെയിമൊക്കെ കളിച്ചിട്ട്ണ്ടായിരുന്നോ
അത് ഇങ്ങള് പറഞ്ഞത് കാര്യാണ് നമ്മളൊക്ക ചെറ്പ്പത്തില് ഞമ്മക്കറിയാം നമ്മളീ ഈ കുടുംബക്കാര് തമ്മിലൊര് ബന്ധണ്ടാവാനൊക്ക ഒര് കാര്ണത്തില് ഗെയിമ്കള് നമ്മക്ക് ഉപകാരപ്പെട്ട ഇതാ അന്നത്തെ ഗെയിമും ഇന്നത്തെ ഗെയിമും വലിയ രീതിയില് വ്യത്യാസം സംഭവിച്ചു ഇന്ന്ള്ളത അന്നത്തെ ഗെയിം നല്ല രസെരുന്നു നമ്മക്ക് ഒരുപാട് അയ്ക്കുണ്ടാവാനും നമ്മള് പല ഇപ്പഴും രസ്സണ് ഞമ്മള് കളിക്ക്ന്ന ഞമ്മളെ വീട്ട്മുറ്റത്ത് കൊക്ക് കളി പോലുള്ള മറ്റുള്ള സോപ്പിന്റെ കവറ് അങ്ങൻത്തെ വെച്ച്ട്ട് കളിക്ക്ന്ന കൊക്ക് കളി അങ്ങനെ ഒരുപാട് കളിളൊക്കെ ഞമ്മള് ഗെയിമ്കള് കളിക്കും. അതിന് പൊറമെ വലിയ ഞമ്മള് മറ്റുള്ള സുഹൃത്തുക്കളോട് കൂടെ ചേർന്ന് ക്രിക്കറ്റ് കളിക്കും ഫുട്ബോള് കളിക്കും അങ്ങനെനല്ല രസള്ള ഒരുപാട് ഗെയിമ്കള് കളി ച്ച നമ്മുടെ കുട്ടിക്കാലം ഇങ്ങനെപ്പോ ഓർക്കയാണ് പക്ഷെ ഇന്ന് വെച്ചാല് ഇന്ന് പറഞ്ഞ പോലെ ഗെയിമ്ന്ന് മൊബൈല് കിട്ടോണ്ട് ആരും ഗെയിമ് ന്ന്ള്ളത് നമ്മളെ മൊബൈൽലേക്കും ചുരുക്കി എന്നത അത്പ്പോ എത് എത്രത്തോളം എൻകെലിക്ക് ഫുട്ബോള അടക്കം മൊബൈല് ചുരുക്കി ഇപ്പ പെസ്സ്ന്ന്ള്ള രീതില് വല്യൊരു ഗെയിമ് വന്ന്ള്ള ഒരു രീതിഒക്ക ഇപ്പണ്ട് അപ്പൊ ഞമ്മള് സാധാ കാല് കൊണ്ട് കളിക്ക്ന്ന കളി ഇപ്പൊ ഗെയിമ്ന്നാ രീതിയില് കൈ കൊണ്ട് കളി ക്ക്ന്ന രീതിയിലേകായി മാറി ന്ന്ള്ളതാണ് ഞാൻ മനസ്സിലാക്ക്ന്ന ഒര് കാര്യം അപൊ ഇതില് ഗെയിമ്കള് ന്ന്ള്ളത് അത ഗെയിമ് അത് മൊബൈൽ ഗെയിമല്ലട്ടൊ ഉദ്ദേശിച്ചെ മറ്റെ ഗെയിമ് ന്ന്ള്ള ഞാൻ മനസ്സിലാക്ക്ന്നെ ഒരുപാട് രീതില് ശാരീരികമായിട്ട്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഏറ്റവും നല്ലത കാരണം പൊതുവെ ഇത്തരം ഈ കളികള് ഇച്ച് കളിക്കാൻ വേണ്ടി ഞമ്മള് പ്രകൃതിയിലേക്ക് എറങ്ങുമ്പൊ അത് ഞമ്മള് കാല്ന് നമ്മളെ ശരീരത്തിന് വലിയ രീതിയില്ള്ള മാറ്റങ്ങള് നല്ല ഒരു ആരോഗ്യത്തിൻ്റെ ഒരുപാട് എന്ന് ഏഹ് സം ഒരു ആരോഗ്യ ഇണ്ടാവാൻ വല്യ രീതില് കാരണമാവ്ണ്ട് അതിപൊ കു ട്ടികള് ഒരുപാട് ഉന്മേഷം ആരോഗ്യം കിട്ടാൻ കാരണം പലപ്പോഴും ഞമ്മളിങ്ങനെ ഒറങ്ങി കെടക്ക്ന്ന ഒരാളെ സംബന്ധിച്ച് ഒര് കയ് കളി കഴിക്ക കളിക്കാൻ പോയാല് അവന് ഭയങ്കര ആവേശ ഇണ്ടാവാണ് അത്പ്പ ഇനി പഠിക്ക വിഷയത്തിലും എന്തിനു ആവേശ ഇണ്ടാണ് പലപ്പോഴും ഞമ്മടെ ഞമ്മള അധ്യാപകമാരൊക്കെ ചെറുപ്പത്തില് ഞമ്മളെ പഠി പഠപ്പിക്കും പറയണ്ട് കൃത്യമായ സമയത്ത് കളിക്കണം കൃത്യമായ സമയത്ത് ഒറങ്ങണം കൃത്യമായ സമയത്ത് പഠിക്കണം എന്നാ ണ് അപ്പൊ ഇതിനൊക്കെ കൃത്യമായ രീതിയില് ഞമ്മൾ നിയന്ത്രിച്ച് കളി കൊണ്ട് പോകയാണെങ്കില് ഏ റ്റവും നല്ല രീതില് ഞമ്മക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താം എന്ന്ള്ളതാണ് പിന്നെ ഇതിനോട് ഒരുപാട് കാര്യം നേടിക്കാം ഏറ്റവും നല്ലച്ച നമുക്ക് ടിംവർക്ക്ന്നാണ് കിട്ട അഥവ ഞമ്മള് ഇങ് ഗെയിമ് കളിക്കുമ്പോ ഞമ്മളെ സുഹൃത്തുളുമായിട്ടൊര് ടീമ് വർക്ക് ഇണ്ടാക്ക അത് നമ്മടെ വരും ജീവി ത്തിലൊക്കെ വലിയ രീതില് ഉപകാരപ്പെടുന്ന്ള്ളത അത്പോലതെ മറ്റൊന്ന് അച്ചട കോം സമയനിഷ്ട കാര്യങ്ങളൊക്ക ഇത്തരം രീതില് ഞമക്ക് എന്താവ ഈ ഗെയിമ് കളിക്കുന്നതിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മറ്റൊരു കാര്യം കൂടിയാണ് അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഞമ്മക്കെന്തവും ഗെയിമ് കളിക്കുമ്പൊ കിട്ടും ഒരുപാട് ജയവും തോൽവി അങ്ങനൊരു ഒരുപാട് കാര്യങ്ങളെ പറ്റി ഒരുപാട് പഠിക്കാനും കൂടിഉള്ളൊരുസു ഒര് ഒര് മാർഗം കൂടിയാണ് ഗെയിമ്ന്ന്ള്ളത് ഞാൻ മനസ്സിലാക്ക്ന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയില് ഇത്തരം ഗെയിമുകളെ പറ്റി പറയാന്ള്ളത്
എനിക്ക് സത്യം പറ്ഞ്ഞ ഈ പറഞ്ഞമാരി നമ്മള് ഈ കാല്ത്തില്ള്ള ആൾക്കാര് നമ്മളൊക്കെ നമ്മളൊക്കെ നമ്മളെ കാല്ത്ത് നമ്മൾ ഫുട്ബോള് കൾച്ചീന്നു നമ്മളെ വ്യായാമത്തിനാണെങ്കിലും നമ്മളെ ആരോഗ്യത്തിനാണെ എന്തിനാണെ പോലും പക്ഷേ ഈ കാലത്തെ കുട്ടികള് അവര് കാലിന് പകരം ഫോണിലാണ് ഫുട്ബോള് കളിച്ചോണ്ടിരിക്ക്ന്നത് കാരണം റ്റെസ്സ് ഗെയിമ് സാ കാര്യങ്ങളൊക്കെ കാരണം നമ്മളൊക്കേന്ന് പറയുമ്പൊ ഞമ്മളെ അന്നത്തെ ഒര് സന്തോഷം നമ്മളെ കൊ അപ് കൂട്ടീളെ മോത്ത് എന്നാലു സന്തോഷക്കെ നമ്മള് ഈ ഗെയിമിലാണ് ഞമ്മള് ഉൾപ്പെട്ത്തീന്ന് ഫുട്ബോള് അയ്ക്കോട്ടെ ക്രി ക്രിക്കറ്റായ്ക്കോട്ടെ എന്ത് സന്തോഷാണി ഈ ഒര് ഇപ്പൊ ഇയ്യ് പറ്ഞ്ഞ കക്ക്കളി ഞാനൊക്ക ഇയ്യ് പറഞ്ഞപ്പൊ ഇനിക്ക് ഓർമ വന്നു ഈ കക്ക് കളി സോപ്പ് കട്ട കൊണ്ട് മറ്റെ സോ പ്പിന്റെ കാട് കൊണ്ട്ള്ള കളിഓക്കെ കാരണം അതൊ ക്കൊരു രസകരമാലകില്ലേ രസകരമായ ഒര് ടൈമിംഗേര്ന്നു കാരണം അന്നൊന്നും ഞമക്ക് ആര്ക്കും ഈ ഗയ്യ് ഈ കളി കളി ഒക്കെ ഇപ്പ അഡിക്ഷൻ ആണെങ്കി പോലും നമുക്ക് ഒരു ടൈം വരെ നമ്മള് കളിക്കതൊള്ളൂ ഇപ്പ നമ്മള് സ്കൂൾ കാലഘട്ടത്തില് ആണെങ്കിലും നമ്മള് ഒരു രാവിലെ ഉച്ചക്ക് ഇശേ രാവിലെ അല്ലെങ്കി ഇവനിംഗ് ഒക്കെ കൊ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കത്തുള്ളൂ പക്ഷെ ഈ ടൈമില് എല്ലാരും ആ ഗെയിംസ് ഒന്നും ആർക്കും അറിയത്ത് പോലുഇല്ല സത്യം പറഞ്ഞ പറഞ്ഞ ഈ സാറ്റ് കളി എന്ന് പറഞ്ഞ തൊട്ട് കളി അതേമാരി കൊക്കി കാട് കൊക്കികൊ തോട്ട് കളി കൊക്കി ചാട്ടിക്കളി അതേമാരി കാട്സോട്ടിലെ കളി ഇതിൽ സത്യം പറഞ്ഞാൽ ആര് ഈ കൊച്ചി കാര്യത്തിലെ കൊച്ച് മോളോട് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ചോദിക്കും അത് ഒക്കെ എന്താ അത് ഒക്കെ എന്ത്‌ ഗെയിമ അത് ഇത് ഗെയിമാണോ സത്യം പറന്ന അങ്ങനെ ഗെയിം കളിക്കാൻ പറ്റുവോ സത്യം പന്ന ഫോണിലല്ലേ ഇങ്ങനത്തെ ഗെയിം കളിക്കണേ നമ്മള് നമ്മള് ഒന്ന് ശരിക്കും ഇങ്ങനെ കളിക്കായ കളിച്ചാലും അയില് ചളിയാവത്തില്ല അവര് ചളിയ അത് കാരണം ഇപ്പുള്ള ആൾക്കാര് ഒക്കെ ചളിയാവാറഞ്ഞ വെല്യ സു കാര്യങ്ങങ്ങള് കുറെക്കേ അതു കൊണ്ട് തന്നെ എന്താ ഈ കാലത് കൊച്ചു കുട്ടികള് തന്നെ ഒരു ഒരു സപ്പോസ് ഒരു ടൈം ആവുമ്പ തന്നെ ഇവറിക്ക് ആ ഇല്ലാത്ത അസുഖങ്ങളും ഇല്ലാത്ത ഹെൽത്ത് ഇഷ്യൂസുക്കും മെയിൻ ആയിട്ട് കണ്ടു കൊണ്ട് ഇരിക്കല് തൊടങ്ങിക്കണു സാധനം എന്താ മെയിന് ആയിട്ട് ഫോണിലന്നെ അഡിക്ഷൻ കാരണം മെയിന് ആയിട്ട് അവര് ആ മറ്റേ അവര് ഹെൽത്തുന്ന് അവരും അധികം ചെക്ക് ചെയ്യാതെ അതേപോലെ മെയിൻ ആയിട്ട് ഫുഡൊക്കെ വാരി വലിച്ച് കഴിക്കുന്നത് കൊണ്ടിട്ട് അവര് കൊറെ പ്രശ്നങ്ങള് ഉണ്ടായി കൊണ്ടിരിക്കണ്ട് അത് കൊണ്ട് എനിക്ക് ഭയങ്കര സത്യം പറന്ന അത് ഒക്കെ ആലയിക്കുമ്പോ പണ്ടത്തെ ഗെയിംസിന് ഒക്കെ എനിക്ക് ഭയങ്കര്നായിട്ട് മിസ്സിംഗ് ചെയ്യ്ണ്ട് കാരണം അതികായിട്ട്ന്ന് പറയുമ്പോ അയിലേറെ സങ്കടം വെര്ലൊട്‌ ങ്ങീണ്ട് കാരണം നമ്മള് ഈ ക്കാല്ത്തൊക്കെ ആൾക്കാര് ഫോക്ക് ഫോണിലാണ് ഗെയിംസ് എന്നത് നോക്കിയിരിക്കുമ്പം കാരണം പണ്ട് ഒക്കെ അപേഷ് റ്റിയം നോക്കുമ്പോ അമ്മള് എല്ലാരും കൂട്ടം കൂടിയിരിന്ന് കളിക്ക പക്ഷെ ഇപ്പൊക്കെറ്ഞ്ഞ പെസ്സൊക്കെ കളിക്കൻ രണ്ടു പേര് മാത്രം കളിക്കാ പിന്നെ അയിന്റെ പബ്ജി ആണെങ്കിലും ആൾകാരെ കൊല്ലാൻ വേണ്ടി കളിക്കണ ഗെയിംമൺസ് ഗെയിസാണ് ഇപ്പ മെയിന് ആയിട്ട് വരുന്നോണ്ടിരിക്കുന്നത് പണ്ടത്തെ അപേഷിച്ച് ഒക്കെ നോക്കുമ്പോ ഇപ്പൊക്കെ നല്ല മാറ്റങ്ങള് വന്നിണ്ട് കാരണം സത്യം പറഞ്ഞാൽ ഇജ്ജ് ഇതിനോട്ട് ക്കോ യോജിക്ക്‌ണ്ടോ കാരണം ഈ മരണം ഈ ആൾക്കാരെ വെടി വെച്ചു കൊല്ലാന്നൊക്കെ പറയുമ്പോ
അതെ അത് നിങ്ങള് പറഞ്ഞഹ് കാര്യാണ് ഇന്ന് ഇ പറഞ്ഞപോലെ മ അമ്മളെ ഏറ്റവും വലിയ മാറ്റത്തരം രീതിയില് സൈ ഞമ്മളെ ആരോഗ്യത്ത് തന്നെ ഹാനികരമായ രീതിയിലാണ് പലപ്പോഴും ഗെയിമുകള് കണ്ടുവര്ന്ന് ന്ന്ള്ള അത് നിങ്ങള് പറഞ്ഞഹ് കാര്യാണ് പലപ്പോഴും നമുക്ക് അറിയാ ഗെയിം കളിച്ചിട്ട് മനം നൊന്തിട്ട് തോറ്റിട്ട് അല്ലെങ്കി ഏതെങ്കിലും ഒക്കെ ഒരു ലാ വെല് തോറ്റിട്ട് മാ ഈ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് കുട്ടികളെ പറ്റി വാർത്തകള് അമ്മക്കറ്യ അത് പല രാജ്യങ്ങളും നമ്മ ഇങ്ങനെ കേട്ട് കൊണ്ട് ഇരിക്കാണ് അത് ഇതിപ്പോ വേറെ ഒരു കാര്യച്ചാല് മാതാപിതാക്കള് കുട്ടികൾക്ക് ഗെയിം കളിക്കാന് മൊബൈല് നൽകുന്നില്ല എന്ന കാരണത്താല് അടക്കം കുട്ടികള് സ്വയം ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടിട്ട് അവര് തൂങ്ങി മരിക്കാ മറ്റ്ള്ള രീതിയിലെക്കെത്ത്ണ്ട് പശ്ശെ ഞാൻ മനസിലാക്കുന്ന് ഈ ഗെയിമ്കളിലൂടെ പ്പന്നത്തെ കാലത്ത് ഗെയിമുകൾ ഒരുപാട് ഉപകാരം ണ്ട്ട്ടോ അഹ് പ്പൊ ന്താച്ചാല് നമുക്ക് ഇന്ന് ത്തെ കാലത്ത് ഗെയിമില് നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിലെ ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും അതിപ്പോ ഞാൻ മനസ്സിലാക്കുന്നേ എന്റെ സുഹൃത്തുക്കളെന്നെണ്ട് അവന് ഇത്തരം ഗെയിമുകള് കളിച്ചിട്ട് അവന് പറ്റ റ്റ്യൊരു ആൾക്കാരെ കണ്ടെത്തി സംസാരിക്ക അവന് മറ്റുള്ള ഭാഷകള് പഠിക്ക അങ്ങനെ ഒരുപാട് നാനാ തുറകള് അമ്മക്ക് ഇതിലൂടെ സ ഇതിലൂടെ അമ്മക്ക് ഏ എത്തി എടുക്കാം നേടി എടുക്കാൻ പറ്റ റ്റുന്ന്ള്ള ഒരു കാ ശ്യം അവ്ടെ സംഭവിക്ക്‌ണ്ട് കാരണം മറ്റ് രാജ്യങ്ങളിലെ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോ അവരുമായിട്ട് ഇങ്ങനെ കൃത്യമായ രീതിയിൽ ഇങ്ങനെ സംഭാഷ ജ്നംഏഹ് ഇണ്ടാവുമ്പോ അതിലൂടെ അമ്മക്ക് അവരുടെ ഭാഷ നൈപുണ്യം നേടിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യക്കെണ്ട് പിന്നെ ഞന് സ്സിലാക്കുന്നു ഇന്നിപ്പോ പലരും ഇത്തരം ഗെയിമുകളെ ഇവ് അവ് ഇന്നത് ഇന്നത് ത്തെ കാലത്ത് ഗെയിം ഗെയിമ്കളെ ഏ ഹലോ
ആൾക്കാര് ഗെയിമിങ്ങിലൂടെ തന്നെ ഇപ്പോ റവന്യൂ ഉണ്ടാക്കി കൊണ്ട് ഇരിക്ക്‌ണ്ട് പക്ഷേ പണ്ടത്തെ കാലങ്ങളിലെ ഒള്ള ആർക്കും ക്യാഷ് ഒന്നും കിട്ടിയിട്ട് ഇല്ലെങ്കിലും ഇപ്പ ആൾക്കാര് ഈ ഗെയിം കൾച്ചുംകൊണ്ട് യൂട്യൂബിലൊ ക്ക് ലൈവ് ഇട്ട്ങ്ങൊണ്ട് അവർക്ക് ഒള്ള ഒരു മാസ വരുമാനമവര് പ്പൊ സ്ഥാപിക്ക്‌ണ്ട് മെയിന് ആായിട്ട് ഈസ് നമ്മള് മെയിന് ആയിട്ട് പറയുമ്പോ നമ്മള് സായിപ്പോപ്പി ഈഗള് ഗെയിമിനെകെ കണ്ടിട്ടില്ലെ അവരൊക്കെ ആ ഒരു ഗെയിമിങ്ങിലൂടെണ് അവര് അവരുടെ ജീവിത മാർഗം മുന്നോട്ട് കൊണ്ടു പോയി കൊണ്ട് ഇരിക്കുന്നത് അതും ഇതിലൂടെ ചർച്ച ചെയ്യണ ഒരു വിഷയാണ് കാരണം ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഞാനും ഇപ്പ നമ്മള് ഇപ്പ ഈഗള് ആയിക്കോട്ടെ നമ്മള് കാസ്ട്രോ ആയിക്കോട്ടേ തൊപ്പി ആയിക്കോട്ടെ കുറെ പേർ ഇപ്പൊ ഗെയിമിങ് കമ്മ്യൂണിറ്റികൂടെ പോ കാരണം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം ഒരു വരുമാന മാർഗം എന്ന രീതികൂടെ അവര് അവരുടെ ഗെയിം കമ്മൂണിറ്റി ഗെയിമിംഗ് അവര് ഒരു വരുമാനമാർഗമായി ഇപ്പൊ മുന്നോട്ട് കൊണ്ട് വന്നിരിക്കുന്നുണ്ട് ശരിയല്ലേ
അ അതെ നിങ്ങൾ പറഞ്ഞത് കാര്യാണ് ഇന്നിപ്പോ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗംകൂടിയായി ഈ ഒര് ഗെയിം മാറി എന്നുള്ളതാണ് അതിന് ഒരുപാട് ദാഹരണം നമ്മെ ഈ കേരളത്തി ത്തില് ണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങൾ മറ്റു രാജ്യങ്ങളിലൊക്കെണ്ടേയ് കാരണം ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഗെയിമുകൾ വാങ്ങാണ് അതിന്റെ എല്ലാവിധത്തിലുള്ള ഉപകരണങ്ങള് വലിയ വലിയ സ്ക്രീനുകള് അയ്ന്ള്ള കളിക്കാൻ ള്ളെ സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വലിയ രീതിയിൽ സമ്പാദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പ നമ്മളൊക്കെ കളിക്കാന്ന് പറഞ്ഞാൽ നമ്മള് വെർ തെ സമയം സമയം പോകാനുള്ളന്നെ രീതിയിലാണ് നമ്മള് കളിക്കാ പക്ഷെ അത്തരം ആൾക്കാര് കളി ക്കുന്ന ഗെയിമിലൂടെ അവർക്ക് മാസം ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് രീതിയിൽ സംഭാവനകള് അല്ലെങ്കിൽ അത ശമ്പളം മോഡല് അവര്ക്ക് ലഭിക്കാനൊക്കെള്ള ഒരു മാർഗം കൂടിയാണ് ഇപ്പൊ ഗെയിം ഒരുപാട് സാധ്യതകൾ നിറഞ്ഞ ഒരു മേഖലയാണ് ഗെയിം അതിനെപ്പറ്റി സംസാരിക്കാന്നുണ്ടെങ്കില് ഒരുപാട് എണ്ണിയാൽ ഒതുങ്ങാത്ത ഒരുപാട് കാര്യങ്ങൾ പറയാൻ അടക്കം നമുക്കുണ്ട് ആഹ്
പറെണ്ടെ സ ത്യം പറഞ്ഞ ഈ ഗെയിമിങ്ങിനൊക്കെ പറ്റി ഇപ്പൊ ഈ കാലത്ത് ഒക്കെ ഇട്‌ത്ത് നോക്കുവാണെങ്കിൽ അവര് അഡിക്ഷനെക്കെ പറ്റി നോക്കുമ്പോ സത്യ പറഞ്ഞാൽ നമുക്ക് ഏതായാലും പിന്നീട് സംസാരിക്കാല്ലേ
അതെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഒരുപാട് സമയം കിട്ടുമ്പോൾ നമുക്ക് ഈവിഷയത്തിൽ പൂർണ്ണമായിട്ട് സംസാരിക്കാം നമുക്ക് അവസാനിപ്പിക്കാം
ഓക്കെ ഓക്കെ ശരി എന്നാൽ പിന്നെ സംസാരിക്കാം
ശരി ശരി